ഒരു കട്ടായി ന്ന് തോന്ന് പിന്നെന്തൊക്കെ
പിന്നെ എന്തൊക്കെയാണ് എന്താ രാത്രി കഴിക്കാന്
രാത്രി ന്നെ ചപ്പാത്തി അയിക്ക് ആ കറിയന്നെ
ആ ആ
പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കുന്നില്ല
ആ
രാവിലത്തെ കുട്ടികളെ കാര്യാണ് കൊണ്ടു പോകാന് സ്കൂൾക്
അത് കുറച്ച് ആലോയ്ക്കേണ്ട വിഷയണല്ലോ
ആഹ എത് അത് ഇന്ന് വൈകുന്നേരം തൊട്ടേ അലോ
ആ എന്നാലെ രാവിലെ ആകുമ്പോഴും തീരുമാനം ആവില്ല
അയ്യോ ഇന്ന് ഇണ്ടായ, അപ്പൊ നമ്മള് എന്തേലും ഉണ്ടാക്കാന്ന് വിചാരിച്ചാൽ ചെലപ്പം അതല്ല അവ
ആ ആ
അവർക്ക് വേറായിരിക്കും താല്പര്യം
അതെ
നിങ്ങങ്ങനെ ചോറൊക്കെ രാത്രി വെച്ചേക്കൂ
രാവിലെക്കോ
ആ അല്ല മക്കൾക്ക് കൊണ്ടു പോവാന്
ഇല്ല എനിക്ക് പോവാന് ആയില്ല
ആയിട്ടില്ലല്ലേ ഓ
ഇവിടെ പിന്നെ ഇവിടെക്കെ സ്കൂളുല്ണ്ട്, എട്ടാം ക്ലാസ് വരെ ചോറുണ്ട്
ആ ആ ഉ ഉച്ചക്കുള്ളല്ലേ ഇവിടീം ണ്ട് പക്ഷെ മക്കള് കൊണ്ടുപോകൂല
മക്കള് കൊണ്ടോകാൻ മടിയാ
ആ നമ്മൾക്ക ഇവിടെ രാവിലെ ണീച്ചിട്ടുള്ളതാ ഇന്ന് എന്താന്നുള്ള
ആ ശരിയ
നമ്മൾ അങ്ങനെ അരച്ച വെക്ക അങ്ങനെ എന്തെങ്കിലുംക്കെ ആണെങ്കില് വലിയ പ്രശ്ന ഇല്ല നീച്ചിട്ട അവടെ ആക്കിയാ മതി ഈ സൈഡില് പിന്നെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല
ഇല്ലലെ രാവിലെ ഫ്രഷ് ആയിട്ട് ഇൻണ്ടാക്ക
ആ അതെ
ഇവിടെ ഞാൻ ചോറ് രാത്രി വെച്ചേക്കൂ
ആ രാവിലെ സ്കൂൾക്ക്
ആ സ്കൂൾക്കുള്ളത് അല്ലാതെ ഏ എല്ലാം കൂടെ ഒന്നിച്ച് വെക്കല് ഇവർക്ക് ചൂടൊടെ കിട്ടണം ഉച്ചക്കത്ത് ചൂടോടെ കിട്ടണം രാത്രിക്കൊക്ക ഉള്ളതും കറിയക്കേ കൊഴപ്പല്ല പക്ഷെ ചോറൊക്കെ
ആ ചുടോടെ കിട്ടണം ആ അവടെ വീട്ടിലുള്ളവർക്ക് ആ ആ അപ്പൊ കുട്ടികൾക്ക് ഇവിടെ കുട്ടികൾക്ക് മാത്രം അവിടെ എന്റെ നാത്തൂന് ഓല്ക്കെ പോകുമ്പോഴേക്ക് കൊറച്ചായിട്ട് കുക്കറിൽ വെക്കും ഒര്ക് മാത്രായിട്ട് പിന്നെ ഉമ്മ പന്ത്രണ്ട് മണിയൊക്ക ആകും പിന്നെ അരി ഇടണെങ്കിൽ
ആ അങ്ങനെത്തന്നെ ഇവടിം
ആ അമ്മളതും ലേറ്റ് ആവും
ആ ലൈറ്റാവും
ഉം
നമ്മളിപ്പോ അത് ചൂടോടെ അവര്ക്ക് തിന്നണംന്ന് പറയൂ
ആ നമക്ക് വേഗം പണികഴിയണം
മറ്റത് നടക്കൂല
ആഹ് ഇവിടെ പിന്നെ വേഗം പണിക്കെ കഴിയും
ആഹ്
കറിക്കാനൊക്കെ നമുക്ക് നേരത്തെ കിട്ടാണെങ്കിലൊക്കെ വേഗം കഴിയും മറ്റത് അമ്മള് അത് നോക്കിയങ്ങനെര്ക്കും ആ
ഇനിയിപ്പ നമ്മള അടിക്കലും തൊടക്കലൊക്കെ നേരത്തെ കഴിഞ്ഞാലും ഈ കറി വെക്കാന സാധനം കിട്ടാൻ ലേറ്റായ പിന്നെ അന്നത്തെ ദെവസം കണക്ക ഞാൻ പിന്നെ മോള അങ്ങനെ കൊണ്ടാക്കാൻ പോവുന്ന സമയത്തോ അല്ലെങ്കില് ഇത് തായെ റോട്ട് കൂടെ മീൻ പോവും വണ്ടിയില് ആ അപ്പൊ പിന്നെ ഒമ്പ മണിയ ആകുമ്പോത്തേക്ക അപ്പ മേടിക്കും
ആഹ്
അന്ന് പിന്നാ നേരത്തെ തീത് ആഹ് ഇരി എളുപ്പപ്പണിയല്ലേ
നമുക്കത് ശീലായി അപ്പൊ ഒരാവശ്യം ഇല്ലഞ്ഞാ പിന്നെ അത് ഭയങ്കര ഒരിതായിരിക്കും
ആഹ് ആഹ് ഇവടെ എല്ലാരും ടൗൺലില്ല ആൾക്കാരായത് കൊണ്ടേ
അപ്പ രാത്രി പോണ്ടല്ലേ നടക്കും ന്താ ഒരു ഒരു വണ്ടി എങ്ങാനുണ്ട് പതിനൊന്നരെ പന്ത്രണ്ട് മണിയോ അത്ര ടൈം ആവും ന്നാ തന്നെ ചീഞ്ഞ മീന ക്കാവും ആഹ് ഇപ്പോ
പിന്ന എ
ആഹ് ആഹ് അതെ
ആയതോണ്ട് ഭയങ്കര ചീന മീനാ വരുന്നില്ലേ
ഇപ്പത്തെ മീനൊന്നും വാങ്ങാൻ പറ്റൂല്ല നല്ല നല്ല പൈസയാണ് പക്ഷെ മരുന്ന കെട്ട് വെക്കണതൊക്കെ മീൻ പിടുത്തല്ലല്ലോ ഇപ്പൊ
മത്തിക്ക് ഇപ്പൊ മിനിഞ്ഞാന്ന് അയില വാങ്ങിയപ്പോ ഇവിടെ ഇരുന്നൂറ്
ആഹ ആഹ മത്തിക്ക് നാന്നൂർ അങ്ങനെ
ആഹ
ഇപ്പ കുറച്ച് കുറഞ്ഞു
കുറഞ്ഞ ആഹ ഇപ്പൊ ഇന് കൊറച്ചൊക്കെ ഫ്രഷ് വരാൻ തുടങ്ങി മറ്റേത് ആ ടൈമില് പറ്റേ ചീഞ്ഞ മീനാരുന്നു ഞങ്ങളാ പൂച്ച മൂ രണ്ട് പൂച്ചച്ചത്ത് ആ മീന്തുന്നട്ടേ
ആഹ് ആഹ് ങ്ങളവ്ടെ പൂച്ച കൊറേ ണ്ടായിനി ന്നൊക്കെ പറഞ്ഞാ പൂച്ചേ
ഇപ്പൊ മിനിഞ്ഞാന്നാ ചത്തത് ര കുട്ടികള് ചത്ത് വയറ്റ്നോക്ക് പിടിച്ച് ഛർദി വയറ്റ്നോക്കും
അപ്പൊ അത്ങ്ങള് കഴിച്ചില്ലേ
ഞങ്ങള് കഴിച്ചു ഞ ഞമ്മള് അർഞ്ഞാ ഞമ്മള് പർഞ്ഞാ വേവിച്ച് അല്ലേ കഴിക്കുന്നേ അവര്ക്ക് അയിന്റെ ചെളുക്കിം പൂവൊക്കെ ഇട്ട് കൊടുക്കല്ലേ അങ്ങനെ നേരാക്കുന്ന സമയത്ത്
ഓ
ന്ന്ട്ട് ഞങ്ങള് മീന്റെ കോലം കണ്ടപ്പളേ പറഞ്ഞു അത് എന്തോ ഇത്ണ്ട് പിന്നെ ചീന മീനാണ്. ആ കറിയൊക്കെ കളഞ്ഞു ന്നിട്ട് കൂട്ടാൻ തോന്നീല്ല ഞാനന്ന് നോമ്പ് എടുത്തക്കെന്നു അപ്പ മ്മ പറഞ്ഞു മീനൊരു ശരിയില്ലാ ത്ത മാരിണ്ട്. കൂട്ടി നോക്ക് പറ്റിയ കൂട്ടിയ മതിന്നറഞ്ഞു അപ്പൊ ഞാന് നോമ്പൊറക്കുന്ന സമയത്ത് കൂട്ടി പ്പ ൻക്ക് അങ്ങനെ പറയും കൂടി ചെയ്തപ്പ്ളേ ഒരു മനസ്ക്കൊരു പിടുത്തല്ല ഞാ പിന്നെ
പിന്നെ മ്മള് കണ്ടതു അല്ലേ പൂച്ചകളൊക്കെ
പാവം തോന്നും മോളാണ് ഭയങ്കര കരച്ചിലൊക്കെ
ആ ചെർദാ
ആ ഒന്ന് ഒരു മാസം ഇരുപത്തേഴ് ദിവസൊ ഇരുപത്തെട്ട് ദിവസ റ്റെ ആയിട്ടുള്ളൂ
ആ
അവള് ഡെയ്റ്റ് ഒക്കെ കററ്റ് എഴുതി വെച്ച്
ആ ഹോ അത് നോക്ണോൽക്ക് അതൊരു ഭയങ്കര സങ്കടാവും.
അവള് രാവിലെ എണീച്ച് വരുന്നോട് കൂടി ഒക്കെ കൂടെ ഓളര്ത്ത്ക്ക് പോവും.
അ
കരഞ്ഞിട്ട് പിന്നെ ഇന്നലെ ഇന്നലെ യാണോ ആ ഇന്നലെ ആ ഇന്നല തന്നെ രാവിലെ എണീറ്റ് ഇവള് പോയി നോക്കിയപ്പോ ഇണ്ട് ഒന്ന് അവിടെ വറകേരിയില് ചത്ത് കെടക്കുന്നു
നി വേറെ എന്തെങ്കിലും കാരണാ ണോ അതും അറിയൂലല്ലേ
അല്ല വേറൊരു കുട്ടിക്കും കൊഴപ്പല്ല മൂന്ന് കുട്ടികളാണ്. അയില് രണ്ടെണ്ണാണ് പ്പ ചത്തത്. ഒന്ന് പിന്നെ കൊർച്ചേരം അങ്ങനെ കെടന്ന് ആ തള്ളക്കൂണ്ടായിന്ന് ചെർതായിട്ട് തള്ളരു എന്താ പറയാ ഇങ്ങനെ മൂടിപ്പോ ച്ചിങ്ങനെ ഇരിക്കും ഒരുപാത്ത് ഇരിക്കും ഇങ്ങനെ പനി ഇല്ല പോലൊക്കെ രോമക്കണ്ട് ഇട്ത്ത് പുട്ച്ച് പിന്നെ എന്താ ഐറ്റങ്ങക്കെ അത്രയേള്ളു മോൾക്കാ ഭയങ്കര സങ്കടം ഞാൻ പറഞ്ഞത് പിന്നെ അതിന് എങ്ങനെ
വാങ്ങി ഓരോട് പറയണ അറി
ആ അതെ പിന്നെ അവരിം പർഞ്ഞിട്ട് കാര്യല്ല
ആഹ് ഓർക്കപ്പ എവിടുന്ന് കിട്ടണതല്ലേ അമ്മക്ക് തരാൻ പറ്റുള്ളു അത്രിം വെഷം അടിച്ച് കേറ്റിണ്ടല്ലോല്ലേ ആ സാധനത്തിലൊക്കെ
ആ അ ഞമ്മള് അത് പറഞ്ഞാല് ഉപ്പിട്ട് കഴുകി പിന്നെ ഉപ്പും മഞ്ഞ പ്പൊടിം ഒക്കെ ഇട്ട് കഴുകി ഇന്നിട്ടല്ലേ നമ്മൾ വേവിച്ചിട്ടല്ലേ തിന്നുന്നേ
പക്ഷെ ചെലത് നമുക്ക് കണ്ടാലന്നെ മനസ്സിലാവും ഓരന്നെ അത്രയും ആയസ ഇട്ടിട്ട് അമ്മക്ക് തരണത് നമ്മളന്നെ രണ്ടും മൂന്നും ദിവസം കമ്മളന്ന ഫ്രഡ്ജില്
ആ പിന്നെ അവിടുന്ന് കോഴിക്കോട് നക്ക അതേപോലെ ഞങ്ങള് വരുന്ന സമയത്ത് അവിടുന്ന് മീൻ മേടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി നിക്കുമ്പോ പറയാ അവര് പറയും അത അത്ര നേരൊന്ന പിന്നെ നിക്കൂല
ഫ്രഷ് സാധനം നമ്മളവിടെ ചാലിയത്ത് ബേപ്പൂരമൊക്കെ ഒരാൾ നേരിട്ട് എടുത്ത് തരത് അതൊക്കെമ്മ രാത്രി ആവുമ്പോക്ക തന്നെ
ആഹ ഇടുന്നില്ലല്ലോ അപ്പൊ അങ്ങനെ ഞങ്ങള്ൾ കൊണ്ട വരാതെ വരും
നമ്മളക്കെ പോകുമ്പോ നമ്മളക്കെ വാങ്ങലുണ്ട്
ആഹ ആഹ എടുത്തുള്ളവർക്കൊക്കെ സുഖല്ലേ
ആഹ ആഹ
അതക്കെ
ഇവിടെ എത്തുമ്പോഴത്തേക്ക അത് ചീന ഞങ്ങക്കൊരു അഞ്ചാറ് ആറ് ഏഴ് കില ഉ മണിക്കൂറിന്റെ യാത്ര ഉണ്ട്
ആഹ പിന്നെ പറ്റൂ വയസൽിട്ടിട്ട കേട്ടോ അങ്ങനെ എന്തെങ്കിലുംക്കെ ചെയ്യാനൊക്കെ പറ്റും ആഹ ആ വെക്ക ചർത്താ പറ
പിന്ന മോളോ
ഓളിപ്പോ ഒറങ്ങി ഓള് ഇതുവരേ ഒറങ്ങാതെ ഇപ്പം വെച്ചിട്ട് ഒറങ്ങി ഇനി കൊറച്ച് കഴിഞ്ഞ് അണീച്ചിട്ട് ഭയങ്കര ബഹളാവും ഇവിടെ
ആഹ് അതാ ടൈമ് അവർക്ക് ഇനിയൊന്ന് ശെരിയായി കിട്ടൂല ഒന്നില്ലെങ്കിൽ ഉച്ചക്ക് ഒറങ്ങണം അല്ലേ
അപ്പളോ ഒർക്കാൻ നോക്കിയതാ മൂത്തശ്ശി ഒര് പ്രസവിച്ച് കൊണ്ട് വന്നതാ ഇവിടെ ഹോസ്പിറ്റലില് വന്നതാ
ആഹ് ആ അവിടെയാണോ ആഹ് എന്ത് കുട്ടിയാ
മോളാ
ആഹ് ഫസ്റ്റ്ത്തെ
അല്ലല്ലാ ഇത് അഞ്ചാമത്തെ അഞ്ചു മോള്
അഞ്ചു മോളോ
ഇതിലല്ലാ ആരും പ്രതീഷ് ചുക്കന് ഇതെങ്കിലും പോയിയാവുന്ന് വിചാരിച്ചിട്ട്
അത് റബ്ബിന്റെ ഒരു ഇതല്ലേ
വയറെയതായി അതാ വിചാരിക്കും
ആ അതെ നിർത്തിയോ എന്നിട്ട്
ഇല്ലില്ല
ആഹ് പിന്നെ വല്ല്യ വല്ല്യ മക്കളായി
ആഹ് വെല്ല്യ ആള് പത്തിലാ
ആണല്ലേ ആഹ് ഇപ്പം എൻ്റെ മോ ആഹ് എൻ്റെ മോന്റൊക്കെ പ്രായം പത്ത് കഴിഞ്ഞ് ഓരോരുത്തര്ക്കും അങ്ങനെ ആ അതെ
ആഹ് എവിടെ അഡ്മിഷൻ കി
ഓ ഇവിടെ ഗവണ്മെന്റ് സ്കൂളന്നെ കിട്ടി
പ്ലസ് വണ്ണ് ക്ലാസ് തൊടങ്ങിയോ
ഓ തൊടങ്ങി തൊടങ്ങി ഒരു ആഴ്ച ആഹ് രണ്ടാഴ്ചയായി തൊടങ്ങീട്ട് രണ്ടാഴ്ച്ചായിട്ടോ
ആഹ്
പിന്നെ എന്തോ
അ ഭയങ്കര സൗണ്ട് ഉണ്ടല്ലോ തവളയാണോ
തവളയല്ല അവിടെ എന്താ പറയാ കിരികിരിക്ക്
മറ്റേ ചീവീട്
ആഹ് ഇവിടെ അണ്ടിക്കിരി കിരികിരി എന്നൊക്കെ പറയും ച